ആഹ് സുഖായി പോന്ന്
ആഹ് ഇവിടെ ഇവിടെ സുഖായിട്ട് ഇരിക്കന്ന്
ആഹ് ആഹ് ഫുഡ് ഒക്കെ കഴ് ആഹ് ഫുഡ് ഒക്കെ കഴിച്ചു അങ്ങനെ കിടക്കാണ് ആഹ് ഉച്ച മയക്കന്ന് പറയാൻ പറ്റില്ല മയങ്ങിട്ടില്ല ഇത് വരായിട്ട് മയങ്ങൻ വേണ്ടി ഒന്ന് ന്നതാണ്. പിന്നെ ഫോണുമ്മങ്ങനെ നോക്കിയിരിക്കുമ്പോ പിന്നെ മയക്കം തോന്നൂലെ
ആഹ്, മഴയിണ്ടോ അവ്ടെ?
ഇല്ല ഇപ്പം മഴയില്ല, ഇവിടെ മഴ ഇന്ന് പെയ്തിട്ടില്ല. ഇന്ന് നല്ല വെയില, അവിടെ എന്താ പാട്.
ഇവടെ മഴയില്ല, തണുപ്പുണ്ട്.
തന്നെ
ഉം
പിന്നെ ചായ ഉ അത അവ മോന് കൊച്ചു ട്ടിവി വെച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇന്ന് ഇന്ന് എന്തേനു ഫുഡിന് എന്തേര്ന്നു ഉച്ചക്
ഇന്ന് ഫുഡിന് ഹോസ്റ്റലില ഞാന്, അപ്പം മോരും കാവേജ് വർഞ്
ആണോ?
പന്ന ഫുഡാ ഇവിടത്തെ നഴ്സിങ് നഴ്സിങ്
ആണോ ആ
ഉം ശരി
എന്തൈവാ
ഉം, ഞാന് ഹൗസ് വൈഫാണ്
ആ ഹഹ ഹ്
നല്ല കഴിച്ചോ ഫുഡ് എന്തായിരുന്നു ഇന്ന്
ആഹ്, ഫുഡ്ഡൊക്കെ കഴിച്ചു. ഫുഡ്ഡ്ന്ന് എന്താണ് ഐല ചെറിയെ ഐല കുട്ടീയള് കറി വെച്ചു. വെത്തള് പൊരിച്ചു തെന്നേഹ്. അതൊക്കെ കഴിക്കാൻ കൊതിയാവില്ലെ തെന്നേ എന്ത ചെയ്യാ, ഹോസ്റ്റൽലൊക്കെ നിന്ന് പഠിക്ക്മ്പൊ അങ്ങനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണതൊക്കെ
ആഹ് ഇവടെ നമുക്ക് നല്ലൊന്നും ഇല്ല നമ്മള് കർണാടകയ ഇപ്പം. വല്ലപ്പോഴൊക്കെ വിടൊള്ളു ഓണം ക്രിസ്മസ് അങ്ങന.
തന്നേ അയ് ശരി ആഹ്
പിന്നേ
ആഹ് അപ്പൊ വീട്ട്ലാരെക്കണ്ട്?
വീട്ട്ല് ചേട്ടൻ, ചേച്ചി, അമ്മ, അച്ഛൻ, ഞാൻ
ആഹ് ആഹ് ആണ, ചേട്ടന്റെ ചേച്ചീന്റ കല്ല്യാണം കഴിഞ്ഞൊ
ചേച്ചിയ്ടെ കഴിഞ്ഞ് രണ്ട് പിള്ളാരുണ്ട്, ചേട്ടൻ ജോലീ ചെയ്യുന്നു അക്കൗണ്ടന്റായിട്ട് ഉം. ചേച്ചീ ഇപ്പൊ ടെക്സ്റ്റൈൽസില് ജോലി ചെയ്യുന്നു. ചേച്ചിക്ക്, ഹസ്ബന്ന് പിന്നെ ബിസ്നസ അങ്ങനെ പോവുന്നു. പിന്നെ ചെറിയ പിള്ളേര ഒരാ ള് മൂന്ന്ലും ഓം പിന്നെ യു കെ ജി
ആഹ്, അങ്ങനൊകെ തട്ടിമുട്ടി പോവുന്നു ലെ ഇവടെ ഉം രണ്ടാളാണ് എനിക്ക്, രണ്ട് കുട്ടികള്. ഒരാള് ആറാം ക്ലാസ്സി പഠിക്ക്ണ് ഒരാള് ഒന്നില് പഠിക്ക
ഓഹ്
ഉം, പിന്ന ഹസ്ബന്റണ്ട് ഹസ്ബന്റിന്റെ ഉമ്മ ഇണ്ട്
അപ്പ ഇന്ന് ക്ലാസ്സില്ലേ?
മോന് പനിയാണോന്ക്ക്
ആണോ?
ആഹ്, മോള് പൊയ്ക്ക്ണ് മോന് പനിയ. ഉം അവന്പ്പൊ കൊറവായ്ട്ടില്ല നല്ല പനിക്കണണ്ട് ഡോക്ടറെ കാണിച്ചിട്ട്ണ്ടായിരുന്നു പക്ഷെ ആണ്ട് കൊറവായ് ട്ടില്ല എന്താണാവോ അറിയില്ല
ആഹ് നാളെ ആവ്മ്പഴ്‌ത്തേക്ക് ആവും മെഡിസിൻ എടുക്കത്തെ എട്
ആഹ് അതെ ഇഞ്ഞി ചെലപ്പം കൊറച്ച് രണ്ട് മൂന്നാല് ദിവസം പനിക്കും തോന്ണണ്ട് അത് കഴ്ഞ്ഞിട്ടാവും ആഹ് മെഡ് മെഡിസിന് ശരീരത്തി പിടിച്ച് കിട്ടണ്ടെ അത് വരെ ക്കട്ടെ ആഹ് അതാണ്
ഉം
കാലാവസ്ഥന്റെ കൊഴപ്പം കൊണ്ടാണ് കാലാവസ്ഥ ഇപ്പൊ എല്ലാരും എല്ലോട്ത്തു പനിണ്ടല്ലൊ
ഉം ഉം
ഏഹ് ഇപ്പ കഴിയാറായോ പഠിപ്പ് കഴിയാറായോ
പഠിപ്പില്ല ഞാൻ സെക്കൻഡ് ഇയർ ആയിട്ടെ ഉള്ളു ഇനിയിപ്പൊ ഫോർത്ത് സെമ്മ് ഉം പഠിപ്പിനിയും കെടക്കുവാ
അതൊക്കെ കഴ്ഞ്ഞിട്ടാവൂലെ മാരേജ്
ഓഹ് മാരേജ് ഒന്നും വല്യ പ്ലാനിങ്ങിലൊന്നുല്ല
ആഹ് അല്ല എന്തായാലും ഒര് ജോലിയൊക്കെ ആവട്ടെ ജോലിയൊക്കെ കിട്ടിയേന്റേശം ചെയ് നോക്ക്യാ മതി അതാ നല്ലത്
പയ്യേ ഒരള്ളു എന്തിനാ വെറ്തെ
അതാണ് അതാണ് ശരിയാണ് എന്തിനാ വെറുതെ നമ്മളെ ഇള്ള സ്വാതന്ത്ര്യം കൂടി നഷ്ട്ടപ്പെടും
പിൻ
ഇപ്പം കിട്ടണ അതൊന്നുണ്ടാവില്ല
പിന്നെ ഞാൻ എളയതും കൂടായോണ്ട് അങ്ങനെ നിർബന്ധിക്കാനൊന്നും വരത്തില്ല വീട്ട്ല്
ഉം ഏഹ് അപ്പൊ പിന്നെ ശരിയാ
ആഹ് ഹാവു ഇല്ല എന്റെടുത്ത് കെട്ടെണ്ടെന്നാ പറയുന്നേ നീ വീട്ടില് തില്ല നഷ്ട്ടവാ ഞങ്ങക്ക് ഇങ്ങനെ ഇരിക്കുന്ന
ഏയ് അതാവുമ്പോ പിന്നെ കൊഴപ്പല്ല അവര് അവരെ സപ്പോർട്ട് ഇണ്ടല്ലോ
ആഹ് പക്ഷെ സമയാവുമ്പം മാറ്റി പറയും അതാണീ വീട്ട്
അത് അത്പ്പവര് ഈ പഠി ക്കെല്ലെ വിചാരിച്ചിട്ട് ഒന്നും പറയാത്തതാണെ ഏതായാലും പഠിച്ചൊരു ജോലി ആവട്ടെ അവള് പഠിക്കാൻ പോയി
അതു അല്ലാ ഞാൻ ഭയങ്കര ചെലവാന്നേ എന്റെ ചെറിയ കാര്യത്തി ജോലി വീട്ടില് അവരെ കാട്ടിലൊക്കെ ചെലവ് ഞാനാ അപ്പ പിന്നെ അങ്ങനൊക്കെ പറയും
ആഹ് അത് ശരിയാ എങ്ങനെ അമ്മേ അച്ഛനൊക്കെ എന്നും വിളിക്കാറില്ലേ?
ഒണ്ടൊണ്ട് അമ്മ കുവൈത്തിലാ ഒരു വീട്ടില് ജോലി ചെയ്യുവാ
ഏഹ്
പപ്പ മേസ്തിരിയാ പപ്പ വിളിക്കും എന്നും വയ്യിട്ട് രണ്ട് പേരും വിളിക്കും
ആണോ ആഹ് ആഹ് ആഹ് ഇപ്പൊ വീഡിയോ കോളൊക്കെള്ള കാരണം കാണാ അങ്ങനെ എങ്കിലും കാണാല്ലോ
ആഹ് അമ്മേനെ കണ്ടിട്ട് ഇപ്പ രണ്ടു വർഷം ആവുന്നു ഈ ഡിസംബറില് അമ്മ വരത്തുള്ളൂ
അന്നെ അപ്പൊ അഹ് അച്ഛന് അപ്പൊ ഒറ്റക്കാ വീട്ടിലാപ്പൊ
ആഹ് അച്ഛനും ചേട്ടൻ വന്നും പോയാ നിക്കുന്നെ
ആഹ് ആഹ് ആഹ്
ജോലിക്ക് അവര് രണ്ടും ഒറ്റൊക്കൊള്ളൂ ഉം
അവ അമ്മ വീഡിയോ കോളൊന്നും ചെയ്യാറില്ലേ?
വീഡിയോ കോള് ചെയ്യും
ആഹ്‌ ആഹ്
എന്നാലു ഈ ഹോസ്റ്റലിന്നൊക്കെ വല്ലപ്പോഴും പോവുമ്പോ അമ്മേന്റെ ഫുഡൊക്കെ ഇങ്ങനെ കഴിക്ക് വേണ്ടി പോവൂല്ലോ ഉം പിന്നെ ചേച്ചി ഒള്ളൊണ്ട് ചേച്ചിടെടുത്തോട്ട് പോവും
അപ്പൊ നേരിട്ട് അങ്ങട്ട് ചേച്ചിൻ്റെ അടുത്ത്ക്കാണാ പോവാറ് അതാ അച്ഛൻ്റടുത്ത് വന്നിട്ട് അങ്ങനേ അങ്ങട് പോയി ആഹ് അഹ് അഹ്
പിന്നെ
പിന്നെ എങ്ങനെ മഴണ്ടോ അവടെ ഇന്ന്
ഇല്ല ഇന്ന് മഴയില്ല. പക്ഷേ തണുപ്പാണെവിടെ ഇവിടെ നല്ല തണുപ്പാ
തന്നെ
ഉം
ആഹ് ആഹ് ഇവിടെന്ന് മഴൊന്നും പെയ്തിട്ടില്ല. ഇന്നലെ രാത്രി പെയ്ത്ട്ടുണ്ടായിരുന്നു
ഇവിടേം മഴയില്ലേലും നല്ല തണുപ്പാണേ. അങ്ങത്തെ കാലാവസ്ഥയാ ഇവടെ
ഞങ്ങക്ക് തണുപ്പൊന്നുംല്ല വെയില്ണ്ടായ ചൂടായി
ഓഹ്
അയിനൊക്കെ പോന്നു ഇഞ്ഞിപ്പോ മക്ക് മോള് സ്കൂള്ട്ട് വരാറായി തൊടങ്ങി. ഇനിയിപ്പോ തെരക്കായി ആഹ് ഇനിയിപ്പോ തെരക്കായി. ഇഞ്ഞിപ്പ മക്കൾക്ക് മോൾക്കും എന്തേലും സ്കൂളിട്ട് വന്നാ എന്തെങ്കിലോക്കെ കഴിക്കാൻ കൊടുക്കണം. ച് കഴിക്കാനാ പണി അങ്ങട് കഴ്
എന്താ ഫുഡ്? നിങ്ങള് സ്നാക്സ്ണ്ടാക്കോ വീട്ടില്?
ചെല ദിവസങ്ങളില്ണ്ടാക്കും. എന്നും ഇണ്ടാക്കാറൊന്നുല്ല
ഞാനിങ്ങനെ വീഡിയോസൊക്കെ കാണും. ഇൻക്ക് മുസ്ലിംസിന്റെ ഫുഡ്ക്കെ ഭയങ്കര ഇഷ്ടാവും. പക്ഷേ തിന്നിട്ടില്ലങ്ങനെ അധികം
ഏഹ് ഞാനിങ്ങള് എന്തെലൊക്കെരു സ്പെഷ്യല് ചെലേ ദിവസങ്ങള് സ്പെഷ്യല് ചിക്കനൊക്കെണ്ടെങ്കി എന്തെലൊക്കെക്കെണ്ടാക്കും അല്ലെങ്കി മുട്ടേയ്ട്ട്ണ്ടാക്കും. ങ്ങനങ്ങനൊക്കേണ്. ങ്ങനൊക്കേണ്ന്തെങ്കിലും ചെലേ ദുവസങ്ങളിൽണ്ടാവ ആഹ് അതൊക്കെ ഇണ്ടാക്കും. ചി ചിക്കൻ സമൂസായിട്ടും വെജിറ്റബിളായിട്ടും ഒക്കെണ്ടാക്കും.
ആഹാ
പിന്നെ എറച്ചി എറച്ചി പോളാന്ന്റിയും. അങ്ങനെയൊക്കെ പല പോളകള്ണ്ട്. കട്ട് എറച്ചി കേക്ക് ആഹ് അങ്ങനേ എറച്ചി കേക്ക് എന്നൊക്കെ പറയും. ബീഫിനേയിട്ടും ചിക്കനേയിട്ടുമൊക്കെ കേക്ക്ണ്ടാക്കും.
ഹേയ്
ഉ
അതങ്ങനെയാ?
അത് ഞമ്മള് സാധാരണ ഉള്ളി തക്കാളി പച്ചമുളക് സവാള അതൊക്കെ ഇട്ടിട്ട് എറച്ചി ആദ്യം വേവിക്കണം മഞ്ഞപ്പൊടിം ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുക്കണം. പിന്നെ തക്ക തക്കാളി പച്ചമുളക് സവാള ഒക്കെ ഇട്ട് വാട്ടി എടുത്തിട്ട് അതിന് കുരുമുളകും പൊടി, ഗരം മസാല, മഞ്ഞുൾപ്പൊടി ഒരു ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മൊളക് പൊടി. അങ്ങനെയൊക്കെ ഇട്ടിട്ട് പിന്നെന്നണ്ട് വഴറ്റി എടുക്കുക. ന്നട്ട് ഈ എറച്ചി ചെറുതാക്കി കട്താക്കണം. മിക്സിൽ ഇട്ടിട്ടോ അല്ലെങ്കി കൈയ്യോണ്ടോ ഇങ്ങനെ പിച്ചി എടുക്കുല്ലേ? ചെറുതാക്കി ഇങ്ങനെ കട് ഇതാക്കി എടുക്കണം. ഒടച്ചെടുക്കണം. എന്നിട്ട് പിന്നെ ഇതല്ലാം നാ വേവിച്ചത്
ആഹ് ആഹ്
എന്നട്ട് പിന്നെ എല്ലതും കൂടെ ഒരുമിച്ച് മുട്ട വേണംട്ടോ കോഴിമുട്ട വേണം. എന്റെ ഉം അങ്ങനെ എല്ലാതും പിന്നെക്കെ കോഴിമു ട്ടയിലൊക്കെ പതക്കെ മിക്സ്യ്തിട്ട് നമ്മള് ബേക്ക്യ്യണ പാത്രത്തില്ൽ ബേക്ക്യ്തെടുക്ക്വാ അത്രേള്ളു. പരിപാടി സിമ്പിളാ കൊഴപ്പൊന്നുല്ലാ ചി ക്കനക്കെണ്ടെങ്ക് വേഗണ്ടാക്ക്
ഉം
ഉം ടേസ്റ്റുള്ള സാധന. ചിക്കനോ ബീഫോ ഇനിയിപ്പോം നമക്ക് അതും ഇല്ലയെന്നുണ്ടെങ്കിൽ മുട്ട ഇട്ട് വെച്ചിട്ട്ണ്ടാക്കാം.
വീട്ടിൽ പോകുമ്പോ ട്രൈ ചെയ്യണല്ലോ
യൂട്യൂബിൽ അടിച്ചാൽ മതി എർച്ചി പോള എന്നാ
എർച്ചിപ്പോള അല്ലേ ഈ കായ്പോള ഉണ്ടാക്കുന്ന രീതിയണ് കായ്പോള ഞാൻ കേട്ടിട്ടുണ്ട്
അതേപോലെ തന്നെ എർച്ചി പോള ഉണ്ടാക്ക
ഓഹ് ഓഹ് ഓഹ് അത് പഴം വെക്കുന്നു ഇത് ചിക്കനൊക്കെ അല്ലേ
ചിക്കനും ഇതൊക്കെ മസാല കൂട്ടിയിട്ട് വെക്കുന്നു അതന്നെ അത്രയൊള്ളൂ ചെറിയ വ്യത്യാസൊള്ളു. സംഭവ ടേസ്റ്റ് ആണ് കഴിച്ചു ഉണ്ടാക്കിട്ട് ഉം കഴിച്ച നോക്കട്ടാ ഉം ഞങ്ങളവ്ടെ ക്കത് ഇണ്ടാക്കി സിംമ്പിൾ ആയി തൊടങ്ങി അത് ഇണ്ടാക്കി ഇണ്ടാക്കിട്ട് ഇണ്ടാവുമ്പോ പിന്നണ് ഇണ്ടാക്ക്യക്കും.
നമ്മളൊന്നും അങ്ങനെ അധിക ഉണ്ടാക്കാറില്ല ഇങ്ങനൊന്നും
ഏഹ്
നമ്മളൊക്കെ വൈന്നേരം വല്ല പഴമ്പൊരിൽ അങ്ങ് ഒതുക്കും
ഉം പഴംപൊരി ഉണ്ടാവുംട്ട ഇവടെ അത് ചെല ചെല ദിവസങ്ങളിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് വേഗന്തേയ്ലും ചെയ്യണേച്ച വേം പഴമ്പൊരിയ പഴമ്പപൊരിയാണ് എളുപ്പം പഴണ്ടോ വേഗം പഴംപൊരി ഉണ്ടാക്കും പിന്നെ അല്ലെങ്കിൽ ഉണ്ണിയപ്പ നെയ്യപ്പോ അങ്ങനെയൊക്കെയള്ള പിന്നെ കൽത്തപ്പം ഇന്നൊക്കെ പറയും
കൽത്തപ്പം ഞാൻ പറയാ എനി അറിയായിരുന്നു ഇങ്ങനെ ഉള്ളി ഇങ്ങനെ എന്തോ ഒരു അത് മുട്ടയല്ലേ സംഭവം
അല്ല അത് അരി അരച്ചിട്ട് പച്ചയ്രി അരച്ചിട്ട്. അഹ്ഞ് അരിപ്പൊടി കൊണ്ടു ഉണ്ടാക്കാ ആഹ് അതെ ആഹ് മുറിക്കുമ്പോ നല്ലൊരു നാരു പോലെ ഇങ്ങനെ സൈഡിലൊക്കെ ആഹ് ആഹ് അതും നല്ല ടേസ്റ്റ് ആണ് മധുരാണെന്നൊള്ളോ മറ്റത് എരുവാവും ഇത് മധുരാവും അങ്ങനെ
ആഹ് ഹാ
ഉം കഴിക്കാ ടേസ്റ്റ് ഉണ്ടാക്കുന്നതൊക്കെ ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനേ
ആഹ് അല്ലെലും മുസ്ലിം സിന്റെ ഒക്കെ ഫുഡ് ഭയങ്കര ടേസ്റ്റ എനിക്ക അറിയ ഞാൻ കേട്ട് പ ത്തിന്നാള്ള ഭാഗ്യയില്ല
ആണോ അട് ആണോ
ഉം
ഉം ഫ്രണ്ട്സെളൊന്നും ഹോസ്റ്റല് ഫ്രണ്ട്സേള് മുസ്ലിംസ് ഒന്നുല്ലേ?
ഇവിടുള്ളോരൊക്കെന്ന് പറഞ്ഞാലും ഇല്ല ഇവിടെ ഇല്ല അങ്ങനെ
ആഹ് പിന്നെ കൂടുതലും ഇന്താണ് ഇങ്ങളെ ഹിന്ദുക്കളന്നെ ആവും കൂടുതലും നെ ങ്ങിന് പഠിക്കാൻ പോകുന്നത്. മുസ്ലിംസ് പൊതുവേ കൊറവാവും
ഉം കൊറവാ
പിന്നെ ഉം
എന്നാ ശരിന്നാ
ശരി ആഹ് ഓക്കേട്ടാ ശരി